ഹലോ കേക്കുന്നത് ആ എന്തുകൊണ്ടാ അവിടെ സ് സുഖാണോ?
നല്ല വിശേഷം.
ആഹ് പിന്നെ എങ്ങനെ പോകുന്നു മഴയൊക്കെ ഒണ്ടോ?
അതെ ഇവിടേം മഴ തന്നെ ഒള്ളൂ. ഇപ്പൊ മഴക്കാലല്ലേ
ആന്നാന്ന് കാരണം ഇവിടെ ഇന്നലെ രാത്രി ഭയങ്കര മഴയും കാറ്റും ഒക്കെെയായിരുന്നു, ഞാൻ വേച്ചു ഇന്ന് ഇവിടെയൊക്കെ വെള്ളം പൊങ്ങിക്കാണുമെന്ന്, പക്ഷെ ഫാഗ്യത്തിന് അങ്ങനെയൊന്നും സംഭവിച്ചില്ല, നൽ കാരണം ഞാനിപ്പോ സിറ്റിയിലാണ് താമസിക്കുന്നത്. ഇവിടെ ചെറിയ മഴ പെയ്താ
നല്ല വെള്ളം വേ ണ്ടാവ് പൊങ്ങി വരുരിക്കും കുലേ
ആ പൊങ്ങി വരും പക്ഷെ ഇപ്പൊ നല്ല കാലാവസ്ഥയാണ് ഇപ്പൊ വെയിലൊക്കെ വന്നു അതുകൊണ്ട് തന്നെ കുഴപ്പോവില്ല ഞാൻ ഇന്നലത്തെ മഴ കണ്ടപ്പോ വല്ലാതെ ഒന്ന് പേടിച്ചു
ഇന്ന്ലെ രാവിലെ അത്യാവശ്യം ഏർ ഒ ഇ ഇന്ന രാവിലെ അത്യാവശ്യം നവയിലും ഒക്കെ ഒണ്ടായിരുന്നു
ആ ആ
വൈകുന്നേരം ആണ് ന. മഴ തൊടങ്ങിയ ത്
ആ ഞങ്ങടെ ഇവിടെക്കെ രാത്രി ആ ഞങ്ങടെ ഇവിടെക്കെ രാത്രി മഴ പെയ്ത് തൊടങ്ങി ഈ മൊത്തിരി മഴ പെയ്താ ഇവിടെ ഓടയിലൊക്കെ വെള്ളം ഇങ്ങനെ നറഞ്ഞ് റോഡിലൂടെക്ക വരും അപ്പം അങ്ങനെക്ക ഒത്തിരി പ്രശ്നങ്ങളെക്ക ഒണ്ടാകും പ പക്ഷെ ഇപ്പൊ നല്ല
സുഖങ്ങളും ഉണ്ടാവും നല്ലോണം മഴക്കാല നോക്കണ്ടല്ലോ നമുക്ക്
ആ ആണ് ആണ് മഴക്കാലം നോക്കണം പിന്നെ അതുപോലെ തന്നെ ഈ മഴക്കാലം പോലെ തന്നെ വല്ലാതെ നമ്മുടെ ഈ അന്തരീക്ഷം എല്ലാം മലിനമാവുന്നുണ്ട് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ
ആ നല്ലോണം ണ്ട് കാരണം ഈ വെള്ളം കെട് ട്ടി നിക്കലും
ആ ആണാണ് ജലമലിനീകരണം പോലെ തന്നെ വായു മലിനീകരണം ഒണ്ട് മണ്ണ് മലിനീകരണം ഒണ്ട് അങ്ങനെ പല രീതി
മണ്ണില് പ്ലാസ്റ്റിക്കൊക്കെ ഇട്ടിട്ട് അതിങ്ങട്ട് ഏ മഴ പെയ്താ പിന്നെ അങ്ങട്ട് അയിത്തന്നെ ജ്ജ് നിക്കാണല്ലോ
ആ ആന്നാന്ന് നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാണ് കാരണം പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുന്ന വഴി നമുക്ക് വായു തന്നെ മലിനീകരണപ്പെടുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ പ്ലാസ്റ്റിക്കുകൾ ഒരിക്കലും കത്തിക്ക കത്തിക്കുവാനോ കത്തിച്ച് നശിപ്പിക്കുവാനോ പാടില്ല അവ മണ്ണിലും കുഴിച്ചിടാൻ പാടില്ല അത് നമ്മൾ ഈ ഹരിതകർമ്മ സേന പോലുള്ള
ഓൾക്ക് എടുത്ത് വെച്ച് കൊടുക്ക തന്നെ വേണം നമ്മള് അതങ്ങനെ ചെയ്യണം അതിന് ചെലവര് അത് ലാഭം നോക്കി വേ റേ കത്തിക്കും ചെറിയവൾക്ക് അതിനുള്ള പൈ അത് ഇതാക്കാൻ അവൾക്ക് കൊടു ക്കാൻ ചെലർക്ക് ആവൂല കൊടുക്കാന് അതിന്‌ ഭയങ്കര ബു ബുദ്ധിമുട്ടാ എന്റെ ആ പൈനെ ഓൽക്ക് ഇത് കൊടുക്കുക എന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാ പൈസ കൊടുക്കാ അങ്ങട്ട് കത്തിക്കാൻ നിക്കും
ആ ഒരിക്കലും
അഷോൾക്ക് അയില് രാത്രി ഭയങ്കര ഇതിള്ള കായ എക്കറിയില്ല ഇനിയിപ്പോ എന്തെങ്കിലും അസുഖം വന്നാ ഇനിപ്പോ ഒരു അസുഖം വന്നാ ഇനി ഇ നമ്മുക്കിപ്പ ഈ ഒരു അയ്ബത് രൂപ ഇപ്പ വേ നമ്മൾ ഓൾക്ക് ഒരു അമ്പത് രൂപ പോഴക്ക് നമ്മള് കൊടുത്താ മതി ഇപ്പ മറ്റേ ആൾക്കാർക്ക് പക്ഷെ അസുഖം വന്നാ നമുക്ക് എത്ര പറ കയ്യിൽന്ന് പോകും
അതാണ് അതാണ് നിങ്ങളെ പറഞ്ഞ വളരെ ശരിയാണ് കാരണം ഈ പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുമ്പോൾ കാർബൺ മോണോക്സൈഡ് അങ്ങനെ പോലുള്ള വിഷവാത
ശ്വസിക്കണം ഉള്ളക്കായിട്ട് നമ്മുക്ക് അതിന്റെ ഫല നമുക്ക് കിട്ടും അതോണ്ടാണ് ക്യാൻസർ നമുക്ക നിൽക്കുന്നത്
പിന്നെ ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങളാണ് അതി നമുക്ക് നമ്മളെ തേടി വരുന്നത് നമ്മളിപ്പോൾ ചെറിയ ചെറിയ ലാഭത്തിന് വേണ്ടി ഈ പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തെ തന്നെ കാർന്നു തിന്നുന്ന രീതിയിലാണ് വരുന്നത് അതുകൊണ്ട് ഒരിക്കലും ഈ പ്ലാസ്റ്റിക്കുകൾ കത്തിച്ച് ആൾക്കാാര് മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ പ്ലാസ്റ്റിക് പോലുള്ള കാര്യങ്ങങ്ങള്
ചെയ്യരുത് കത്തിക്കാനേ പാടില്ല നമ്മള് എന്തെങ്കിലും ഒരു മാർഗ്ഗം അയിന് കണ്ടുപിടിക്കണം കത്തിക്കാത്ത വേറെന്തെങ്കിൽ ഒരു മാർഗം അതിനെ കണ്ടുപിടിക്കുക പുറത്തൊക്കെ വലിച്ചെറിയയും ചെയ്യരുത്
ആഹ് അത് അതാണ് ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ പുറത്തേക്ക് വലിച്ചെറിയുന്ന വഴി മണ്ണിന്റെ മണ്ണിലേക്ക് ഒരിക്കലും ഇത് വലിച്ചെറിയാൻ പാ
മണ്ണിനെ ഫലപുഷ്ടിയൊക്കെ നഷ്ടപ്പെട്ട് പോകുകള്ളൂ അങ്ങനെ അതായ ഇങ്ങനെ നായി നികുമ്പോ ഒന്നുണ്ടാക്കാം ഒന്നും ഉണ്ടാവൂല്ല നേഫാലല്ല ആ ഏ ബാളമ്മ ഉണ്ടാവില്ലല്ലോ എന്റെ നേള കൂടെ പോകാണല്ലോ മണ്ണിന്റെ
അതെ അതെ കാരണം നമ്മൾ കൃഷി ചെയ്യേണ്ട സ്ഥലംഅല്ലേ നമ്മുടെ മണ്ണ് നമുക്ക് ആഹാരം തരുന്നത് നമ്മുടെ മണ്ണിൽ നിന്ന് തന്നല്ലേ അപ്പോൾ ഈ കൃഷി ചെയ്യേണ്ട സ്ഥലത്തേക്ക് ഈ പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിഞ്ഞാൽ മണ്ണിൻ്റെ ഫലപൂയ്ഷ്ടി നഷ്ടപ്പെടും
ഒന്നും ഉണ്ടാക്കിയാ ഉണ്ടാവില്ല പിടിച്ച് കിട്ടൂല പച്ച കിട്ട് ച്ചൂട്ടൂല്ലല്ലോ പ്പ അമ്മള് ഉണ്ടാക്കിയ ഒന്നും ഉണ്ടാവണില്ല പ്പം അമ്മള് നാട്ടീണ്ടാവണില്ലല്ലോ നമ്മളിപ്പ പച്ചക്കറി അടക്കം നമ്മൾ ഏ പ്പം മ്മള് ഫുള്ള് അമ്മള് പൊറത്തുന്ന് വരുന്ന എന്താ നമ്മൾ ഫുള്ള് അമ്മള് കഴിക്കും അത് പച്ചക്കറികളൊക്കെ വെഷഒള്ള കഴിക്കാണ് അമ്മള് നമുക്ക് ഉണ്ടാക്കാ സേവ് നീ പ്പ നമ്മൾ ഇണ്ടാക്കാ ഒരുങ്ങ പ്പ മ്മള് ഇനി ഇതാവില്ല അത് ണ്ടാക്കാൻ ശ്രമിക്കണില്ല
ആ സത്യമാണ് പറഞ്ഞത് നമ്മളിപ്പോൾ വേറെ അന്യ സംസ്ഥാ സംസ്ഥാനങ്ങളെയല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾക്കും ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് പച്ചക്കറിക്കായാലും പഴങ്ങൾക്കായാലും എല്ലാം പക്ഷേ അവിടെന്നെല്ലാം വിഷമടിച്ച ഭ ഭക്ഷണങ്ങളാണ് ഇങ്ങോട്ട് വരുന്നത് വിശ്വസിച്ച് കഴിക്കാൻ പറ്റത്തില്ല കാരണം നമ് നമുക്ക് തന്നെ മണ്ണിൽ ഇതെല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ചില വിളകളൊന്നും നമ്മുടെ നാട്ടിൽ പിടിക്കില്ല പക്ഷേ നമുക്ക് തന്നെ മണ്ണിൽ ചെയ്യാവുന്നേഉള്ളൂ പക്ഷേ ഈ പ്ലാസ്റ്റിക് പോലുള്ള കാര്യങ്ങളെല്ലാം ഈ മണ്ണിലോട്ട് വലിച്ചെറുമ്പോൾ മണ്ണിൻ്റെ
അത് മണ്ണിൽ ലയിച്ച് ചേ ഇതാവുവാണ് ലയിച്ച് ഇതായ അമ്മക്ക് പിന്നെ ഇതാവൂല ആ മണ്ണിന്റെ വളക്കൂർ നഷ്ടപ്പെ ട്ടാല് അതോണ്ട് ഇപ്പ കാര്യല്ലല്ലോ പിന്നെ
അങ്ങനാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പ നമ്മ കഴിക്കുന്ന ഫുഡിന്റെ തന്നെ അല്ലെങ്കിൽ ആഹാര വസ്തുക്കളുടെ തന്നെ കവറുകൾ നമ്മൾ വാങ്ങുന്ന ചിപ്സ്, മിച്ചർ ഇങ്ങനുള്ള സാധനങ്ങളുടെ കവറുകൾ എല്ലാം നമ്മൾ വലിച്ചെറിയും അത്പോലെ തന്നെ പൊതുസ്ഥലത്തു വലിച്ചെറിയും ഇങ്ങനൊ
വലിച്ചു എറിയരുതുന്നു ഏഹ് എവിടെ പോസ്റ്ററുണ്ടോ അവിടേ എറിയുള്ളൂ.
ആഹ് സത്യമാണ്.
ഇവിടെ വേസ്റ്റുകൾ എറിയരുത് ഇനിയിപ്പോ ഒരു പോ സ്റ്റ് എവിടെ കണ്ടോ അവിടെ നെറച്ചും കൂമ്പാരം പോലെ വേ
ആ ണാണ് നമ്മൾ കണ്ടിട്ടില്ലേ ഈ പുഴയിലും ന ദിയിലും എല്ലാം വ
ഓ പുഴകളൊക്കെ ഒരവസ്ഥയല്ലേ ചിന്തിക്കാൻ കഴിയില്ല. പമ്പേഴ്സ് വരെ ഒഴുകി വരണുണ്ട് പുഴേ കൂടെയൊക്കെ. അത്രയും ചിന്തിക്കായിട്ടല്ലപ്പാ ഏഹ് അതൊക്കെ ഏഹ് ഏഹ് അങ്ങട്ട് ഇതവണത് എറിയുന്നത്.
ആ ആണ് ആണ്.
എത്ര ആൾക്കാര് കുളിക്കുന്ന സ്ഥലാ അപ്പ നമ്മള് വൃത്തിയാകാൻ വേണ്ടി മ്മള് പോണ പുഴേക്ക് പോ ഏഹ് നമ്മള് ഏഹ് പോകയാണ് ഏഹ് വൃത്തിയായി വൃത്തിയാക്കാൻ പോവുകയാണ് പുഴേക്ക് അവിടെ തന്നെ വൃത്തികേടാണ്.
ആണാണ് കാരണം ഈ പാഡുകൾ അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കുകൾ എല്ലാം അങ്ങോട്ട് വലിച്ചെറിയുന്നു ഇതുകൊണ്ട് തന്നെ നമ്മുടെ കുടിവെള്ളം അല്ലേ നഷ്ടപ്പെടുന്നത് ഒരിക്കലും ജലമലിനീകരണം ഒട്ടും അനുവദിക്കാൻ സാധിക്കുന്ന ഒരു കാര്യല്ല കാരണം ഒ ഒത്തിരി നമ്മൾക്ക് വേണ്ട വെള്ളമാണ് നമ്മൾ കുടിക്കേണ്ട വെള്ളമാണ് ഇ ഇതെല്ലാം നശിപ്പിച്ച് കളയുന്നെ അതുപോലെ തന്നെ എന്തെല്ലാം ആവശ്യത്തിനാണ് വെള്ളം ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ജലമലിനീകരണവും നമ്മൾ മനുഷ്യർ തന്നെ വരുത്തി വെക്കുന്നതാണ് ഈ പ്ലാസ്റ്റിക് കളയരുത് എന്ന് പറയുന്നതിൻ്റെ തൊട്ട് കീഴിൽ തന്നെയാണ് ഈ പ്ലാസ്റ്റിക്കുകെ
അതാണ് അതാണ് അത്ഭുതം വേസ് ച് കളയരുത് ഏ അത് വലിച്ചെറിയരുത് എ ഇവിടെ ബിന്നിൽ നിക്ഷേപിക്കുകന്നുള്ള ബോ ബോർഡ് കണ്ടാലും അവിടെടൂല അപ്പർത്ത് കൊണ്ടയത് വൽച്ചെറിയ ആൾക്കാ ക്ക ചെയ്യുന്നത്
ആ പക്ഷെ ചെല സ്ഥലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ സ്ട്രിക്റ്റ് ആയിട്ട് നിർബന്ധമായിട്ടും പറയാറുണ്ട് ഒരിക്കലും പ്ലാസ്റ്റിക് വലിച്ചെറിയല്ലെന്ന് തിരുവനന്തപുരം സൂ പോലുള്ള സ്ഥലങ്ങൾ അതുപോലെ തന്നെ ഈ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നിട്ടുള്ള
അവിടൊക്കെ പിന്നെ അത്ര അതാണ് അത്രയും സ്ട്രോങ് ആണെങ്കി കൊയ് പ്പല്ല
ആ അതെ അതെ വന്യജീവി സംരക്ഷണ കേന്ദ്രം അങ്ങനൊക്കെ ഒള്ളട ഉണ്ടല്ലോ വന്യജീവി സംരക്ഷണ കേന്ദ്രം ഇങ്ങനുള്ളടത്തൊക്കെ നിർബന്ധമായും പറയുന്നുണ്ട് നമ്മള നമ്മള്ടെ ബാഗിലൊന്നും ഒരു പ്ലാസ്റ്റിക് പോലും കൊണ്ടു പോകാൻ പോലും അവർ സമ്മതിക്കാതില്ല ഇങ്ങനെ ക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നതിൻ്റെ അവശിഷ്ടങ്ങളും വേസ്റ്റുകളും ബാക്കി എല്ല ഈ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റും എല്ലാം കൊണ്ടുവന്ന് അവിടെ കളയും അങ്ങനെ വെച്ചാൽ
അതാണ്പ്പൊ നമുക്ക് ബീച്ചിലൊക്കെ പോകാൻ പറ്റൊ ഇപ്പടെ കോയ് കോഴിക്കോട് ബീച്ചിലൊക്കെ ചെന്നാലേ അമ്മേ എന്തൊരു എന്തൊരു വേസ്റ്റ്കളാണോ തിന്നതും കുടിച്ചതും കഴിച്ചതൊക്കെ അവടെ തന്നെ ഇടാണ്
ആ ആണല്ലേ ഞാൻ ഒരു വട്ടം കോഴിക്കോട് ബീച്ച് വന്നിട്ടൊണ്ട് അന്ന് ഭയങ്കര മഴയാരുന്നു അവടെ കൊറെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഇല്ലേ അത്
ആഹ്‌ ഉപ്പിലിട്ടതും പിന്നെ ഇതേമത്രി കാടമൊട്ട ഇത് അതെമായി പൊരിച്ചത് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളു ഒണ്ട് പക്ഷെ ഇതൊക്കെ ആൾക്കാര് വാങ്ങി കഴിച്ചിട്ട് അവിടെ തന്നെ ഇട്ട് പോകണ് വേസ്റ്റ് നിങ്ങടാ ബീച്ച വൃത്തികേടാണ് ഉറുമ്പഴച്ചും പുയുക്കള് അരിച്ചിട്ട് ക ഇനിപ്പോ ഭക്ഷണത്തിന്റെ വേസ്റ്റ് അതും അവടെടും അത് ഇങ്ങട്ട് അയിക്കി അയിക്കി പൂഴ്ക്ക ഴ്ത്ത് ആ ബീച്ചിൽ സ്വസ്ഥമായിട്ട് ഇരിക്കാന്ന് വരെ കഴിഞ്ഞില്ല
ആണാണ് ആണാണ് ആണാണ് ആണാണ് കാരണം ഇന്ന് ച്ചെ ഞാൻ കണ്ടിട്ടുണ്ട്. പല ബീച്ചുകള്ടെ അവസ്ഥ ഇത് തന്നെണ് വളരെ വൃത്തി ഹ ഹീനതയാണ്
ഇഞ് മാഴക്കാലം കൂടി ആയാ എന്താ അറിയോ ഇതൊക്കെ ഇങ്ങനെ മഴ പെയ്ത് ഇങ്ങനെ അടിഞ്ഞു നിക്കും എവിട്ക്കും പോകൂലല്ലോ താന്ന് താന്ന് ഇങ്ങനെ പോയിട്ട് അവിടെ നിന്നിട്ട് അത്ങ്ങനെ ജീർണ്ണിക്ക ചെയ്യാം
കാരണം പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട്ണ്ടോ പലയിടത്തും വേയ്സ്റ്റ് കൊണ്ട് കളയാനായിട്ട് ഒരു ബോക്സ് തന്നെ ഉണ്ട് പക്ഷെ മനുഷ്യർ അത് ചെയ്യുന്നില്ല പ്ലാസ്റ്റിക് കുപ്പികളിൽ ഒരോ വെള്ളം ഉം അവര് കളയില്ല കാര്ണം പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം വാങ്ങിച്ചും മറ്റും പറ്റും എല്ലാ അവിടെ വലിച്ചെറിയാണ് ചെയ്യുന്നത് ഇങ്ങനെക്കെ ചെയ്യുന്നെൻ്റെ
ഈ വെള്ളം വാങ്ങി കുപ്പിപ്പം അമക്ക് മ്മടെ വീട്ട്ക്ക് നമക്ക് ഇപ്പ കൊണ്ടുവര നമക്ക് എന്തൊക്കെപ്പ മേപ്പ നമ്മക്കിപ്പം എന്തൊക്കെയേ ചെയ്യാം പക്ഷെ അതും ആൾക്കാര് അവി ആ അതും വെള്ളം കുടിക്ക അവടെ ഇടാ പോകാ അത് നമ്മൾ നമ്മളെ ബേഗ് ഇട്ട് കൊണ്ടുവന്ന ഇപ്പ നമ്മക്ക് വീട്ട് ഇഞ്ഞ്പ്പെന്തെങ്കിലു ആട്ടോ ഇഞ്ഞ് പോ എന്തെങ്കിപ്പൊ നമക്ക് അഹോണ്ട് ചെയ്ത് ഇട്ക്ക ഞമ്മക്ക് അതൊരു ഒര് ഒര് ഇതാക്കി മാറ്റാ
ആണ് പക്ഷേ ഈ ഹരിതകർമ്മ സ് സേന പോലുള്ളവർ അത് ഈ പ്ലാസ്റ്റിക്കുകളെല്ലാം ഇങ്ങനെ ഇത് ശേഖരിച്ചിട്ട് അത് റീസൈക്കിൾ ചെയ്ത് പിന്നെയും വേറെ സാധനങ്ങൾ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ അധികം വരുന്ന പ്ലാസ്റ്റിക്കുകളെല്ലാം നമ്മള് അമ്പത് രൂപ കൊടുക്കണോ ള്ളു എന്നാലും കുഴപ്പമില്ല നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക് എല്ലാം മാറ്റാനായിട്ട് അവർ നമ്മളെ ഒത്തിരി സഹായിക്കുന്നുണ്ട്
അതങ്ങ് കൊടുത്താ മതിയല്ലോ അതെന്താ ചെെ നമ്മള് അലേണ്ട ആവശ്യല്ലല്ലോ
പക്ഷെ പലരും അതിന് തയ്യാറാവുന്നില്ല ശ്രദ്ധിച്ചിട്ടില്ലേ കായലിന്റടുത് ക്കെ വീടുകളുള്ളവര് ഒരിക്കലും ഈ ഹരിതകർമ്മ സേനയ്ക്കൊന്നും ഇത് കൊടുക്കത്തില്ല
കൊടുക്കൂല ഓല് നേ അതിക്കാണ്ട് എറിയും കായൽക്ക് എറിയും ഞാൻ സൈഡി കൊണ്ടോയി വെക്ക
ആണാണ് അങ്ങനൊക്കെയാണ് ചെയ്ത് ഇങ്ങനെ
ഈ അയ്മ്പത് രൂപ കൊടുക്കാൻ മടിച്ചിട്ടാണത് എന്ത് അതിന്റെ ആവശ് ജ് ഒന്നൂടെ അയ്മ്പ കൊട്ത്താലും നമ്മക്ക് ബുദ്ധിമുട്ടില്ല ന്നാച്ചപ്പം ഞമ്മളത് അറേണ്ട ആവശ്യല്ലല്ലോ എന്താ ഓല് ഇതാക്കുന്നതെന്ന്
ആണാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വഴി നമ്മുടെ മണ്ണിനെയും നമ്മുടെ പ്രകൃതിയും തന്നെയാണ് നമ്മൾ നശിപ്പിക്കുന്നത്. നമുക്കുള്ള കുഴി നമ്മൾ തന്നെ തോണ്ടുകാന്ന് പറയത്തില്ലെ അതുപോലെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിടെയും
പ്പം ഇപ്പ എന്തോരം അസുഖങ്ങളാണ് എല്ലാർക്കും ഒക്കെ നമ്മളന്നെ വെര്ത്തി വെക്കും ചെയ്യാണ്.
ആണാണ് ആണ്. എന്നാൽ പിന്നെ ശരി ഞാൻ പിന്നെ ഒരു ദിവസം വിളിക്കാം. കേട്ടോ. എന്നാ പിന്നെ ശരി ഞാൻ പിന്നൊരു ദിവസം വിളിക്കാം.
ആ ഓക്കെ ഓക്കെ റ്റാങ്ക്യു.